ആ
ഹലോ
റേഞ്ച് ഇല്ല അവിടെ
റേഞ്ചുണ്ടല്ലോ കേൾക്കണില്ല?
ആ ഇപ്പ കേക്ണ്ട് ആ ഞ്ഞി പറഞ്ഞോ
ആഹ് ന്താ വർത്താനം
നല്ല വർത്താനം സുഖാണ് അവിടെ
ഇവിടെ സുഖായിട്ട് പോണ്. ഞാനേ എന്താ എങ്ങനെ വെർതങ്ങനെ ഇരിക്കുമ്പോ ഓരോരോ ആഗ്രഹങ്ങൾ
ആഹ് എന്താ ആഗ്രഹ
എനിക്ക് ചെടിയൊക്കെ നട്ടാലോ? ഇനിയേതാലും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം ഏ അപ്പൊ ആരൊക്കെയോ പറഞ്ഞു ആഹ് അപ്പൊ ആരൊക്കോ പറഞ്ഞു ഇയ്യ് നല്ലോണ്ണം ചെടിയൊക്കെ നടും അപ്പോ അന്റടുത്തന്ന് വിവരങ്ങളൊക്കെ ഇജ്ജ് എങ്ങനെ ഇണ്ടാക്കണത് എനക്ക് അങ്ങെയുള്ള താല്പര്യമുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞു. പർഞ്ഞേട്ട്
ഞാൻ ചെടി ഇണ്ടാക്ക്ണ്ട് പിന്നെ ചെടിറിമ്പം കൊറെേ ചെടിയൊന്നുല്ല പിന്നെ നമ്മള് ഈ വരി തൈകളില്ലേ മാ
ആ ആ അങ്ങൻത്ത ആ ആ എനിക്കും അതാണ് ഏറ്റവും കൂടുതൽ അതിങ്ങനെ കാ മരൊക്കെ കാഴ്ച്ച്
ആ കായ് ഇണ്ടാവ്മ്പ കാണുമ്പോ വേറെരു ഇതാണ് മ്മക്ക് വേറെ ആ അയില് പിന് അയിന്ന് കായ് ണ്ടായി അത് പറിക്ക്മ്പ കിട്ട്ണ സന്തോഷം
സന്തോഷം ശെരിയാണ് ആ അപ്പൊ അങ്ങനെയൊക്കെ താല്പര്യല്ല ആളാണ്
ആ ഇപ്പിവിടെ രണ്ടു മൂന്നാല് മാവ്ണ്ട് പിന്നെ ഒരു സപ്പോ ട്ടണ്ട് ഒരു രണ്ട് മൂന്ന് പ്ലാവ്ണ്ട് പിന്നെ റമ്പൂട്ടാന്ണ്ട് കൈതച്ചക്ക വായ പേരക്ക അങ്ങനത്തൊക്കെണ്ട്
ആ എല്ലാം ണ്ടല്ലോ
ഉം അപ്പംവിടെ മാവ് ഇപ്പൊ പൂവിട്ടണ് ഇവിടെ ചെറിയ ചെറിയ മാവായി ബൈ- പട്ടേയുടെ തൈകളില്ലേ
ആ ആ എത്രയിങ്ങാട്ട് ഇതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന്ണ്ടാവോ നമ്മള ഇന്നെ നമ്മളിപ്പോ ഇങ്ങനെ വാ-
പിന്നെ പ്ലാവ് അങ്ങിനട്തൊക്കെ വാങ്ങമ്പ്ള് ബെഡേയ്താകുമ്പോൾ പെട്ടെന്നുണ്ടാവല്ലോ കുറേ വലുത- അ ഒന്നുംല്ലലി
ആ അത് നമ്മള-
ആ ഇപ്പം ഇവിടെ വാങ്ങീട്ടൊരു നാലഞ്ചു മാസയി-
ആ ചിലര് പറയും അത് അങ്ങനെ പെട്ടന്നുണ്ടാവൂല്ല ഇനി ഉണ്ടായാലും കുറച്ച് കാലങ്ങൾക്ക് കഴിഞ്ഞാല് അതിന്റെ കായൊക്കെ നിക്കും പിന്നെ അതങ്ങനെ മുരടിച്ചു പോവും എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ഉണ്ടാവുല്ലെ അറിയോതിനെ കുറിച്ചൊക്കെ ഹലോ ഹലോ
അങ്ങ ല്ല
നെ
ഇപ്പൊ നല്ല വെയിലല്ലേ അപ്പൊ നല്ല വെള്ളൊക്കെ അടിച്ചോക്കണം
തന്ന
നമ്മൾ രണ്ടു നേരം നനക്കും രാവിലെയും വൈന്നേരാട്ട്
നനകൂല്ലേ
ഉം ഇപ്പ ഭയങ്കര ചൂടല്ലേ അമ്മക്കെന്നെ ഭയങ്കര ചൂട്
വെള്ളണ്ടോ
ആ വള്ളൊക്കണ്ട് വള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല അവിടെ
ആ ഇവിടെ വെള്ളം ഇപ്പൊ കൊ കൊഴ്പ്പന്ന് ആ
തിന്റെ എട്ത്തായോണ്ട് വല്ല്യ കൊഴപ്പില്ല
പ്രശ്ന്നല്ലലേ എന്നിട്ടെല്ലം കായിക്കെണ്ടായോ
ആ സപ്പോട്ടമ്മല് കായിണ്ടായിനി അപ്പൊ ഞങ്ങള് അഅ് പർച്ച് പഴുത്തപ്പൊക്കെ പർ ച് തിന്ന് സപ്പോട്ടൊക്കെ ചെറിയ മര അപ്പം അതൊക്കെ പൂവ്ട്ടേമ്മെന്നെ കായൊക്കെ ഇണ്ടാവണ്ടേ ആ വാങ്ങിക്ക്ണ സമയത്തയ്‌മെ പൂവ് ഇണ്ടായിനി പിന്നെ ചെൽപ്പം കൊയ് ചെൽത് കൊയിഞ്ഞോവും ഇത് വന്ന് കൊയിഞ് പോയി ട്ടില്ലീനി പക്ഷെണ്ടായി പിന്നിം കൊറേ പൂവ്ട്ട് കായിണ്ടായി പഴുത്തൊക്കെ പറി ച് പിന്നെ റംമ്പൂട്ടാനും മാവും ഇപ്പൊ പൂവ്ട്ട്ണ് പ്പ റംമ്പൂട്ടാന്റെ സീസണായി വെ രല്ലേ അപ്പൊങ്ങനെ
ആ റംമ്പൂട്ടാനൊക്കെ പെട്ടന്ന്ണ്ടാവുന്ന് ന്നർഞ്ഞ്
ആ പെട്ടെന്ന്ണ്ടാവും
ഏ റമ്പൂട്ടാനൊക്കെ ഏത് തരാണാവലേ ഇപ്പൊ പലതരത്തില് റമ്പൂട്ട്
ആ കൊറേണ്ട് ഇതിപ്പൊ ഏതാന്ന് അറീ ല്ല നമ്മള് വാങ്ങി നട്ടപ്പം നോക്കിന്ന് അപ്പൊപിന്നെ ആ ബോർഡ് കട്ടയ്ത് കളഞ്ഞോണ്ടേ
ഉം അല്ല അമ്മള് വായിക്കുമ്പോ നമ്മള് പറയണോ എങ്ങൻത്തെ ഐറ്റാണ് നമക്ക് വെണ്ടത്
ആ അമ്മള് അമ്മക്ക് അമക്ക് അവടെ പൊ നഴ്സറീല് പോയാല് ഓല് ഇവിടെ ഏതൊക്കെ തരം തൈയ് ണ്ട്ന്ന് കാൺച്ചെരും അയിനെ പറ്റിയിട്ട് ഡി ഡീറ്റെൽസും കാര്യങ്ങളൊക്കെ അമക്ക് പർഞ്ഞരോ അപ്പോമ്മള് മ്മക്ക് ഇഷ്ടപ്പെട്ട് നോക്കി ട്ത്താ മതി
ആ പിന്നെ എത്ര സമയം കൊണ്ട് കായ്ക്കുംന്നൊക്കെ പറഞ്ഞു തരും
ആ അവിടെ എന്നിട്ട് ചെയ്യാന് എന്താ പ്ലാന് എങ്ങനെ വാങ്ങ്ണെ എവിടെ
ആ ആ അതന്നെ നട
ആഹ അതെ ന നമ്മള് എടുക്കുമ്പോ നല്ല തയ്ആണോ അങ്ങനെ ഒകൊ
അപ്പോൾപിന്നെ ഇത് പരിപാലനം എങ്ങനെയാണ് ആ പിന്നെ ഏത എങ്ങനെ പരിപാലിക്കണം ഇവടെ നമു പറയണ്ടേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആഹ അപ്പൊ ഇയ്ങ്ങനെചെയ്യലുണ്ട്ന്ന് പറഞ്ഞപ്പോ അനക്ക് അപ്പ അതിന് പരിചയംണ്ട ങ്കിൽ കായൊക്കെ ഉണ്ടായിന്ന് പറയുമ്പോളെ പിന്നെ ഇതൊക്കെ എന്താണ്
ഒന്നും എടുക്ക് തടം വിട്ട്കൊടു എടുത്തിട്ട് നമ്മള് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം
വളൊക്കെ എങ്ങനെയാ ഏത ഇടല്
വളം നമ്മള് കടയിന്ന് ഈ ചാണകപ്പൊടിയൊക്കെ ഇല്ലേ
ആ ആ ആ
ആഹ അങ്ങനത്തൊക്കെ വാങ്ങും പിന്നെ ഇവിടെ അടുത്ത് വീട്ടിൽ വീട്ടില് പശുണ്ട് അപ്പം ഓരിോടത്തൊന്നും ഒക്ക വാങ്ങി ആഹ അപ്പം അതൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ പച്ച ചണക്കെ കലകിയിട്ട് വാർന്ന്കൊടുക്കുക
ആഹ കൊറച്ച് പണിയൊക്കെ ഇണ്ട്
മം
ഉം
പിന്നെ നമ്മള ഈ അ മുറ്റൊക്കെ ഉചെരുമ്പോ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടാവല്ലോ
ആഹ് ആഹ്തൊക്കെ അതിന്റെ മരറ്റ്
ആഹ് അതൊക്കെ മരട്ടിട്ടർക്ക പിന്നെ നമ്മ ഉള്ള ത്തോട് മുട്ടത്തോട്
ആഹ
അങ്ങനത്തൊക്കെ ഇട്ട് കൊടുക്ക അതൊക്കെ നല്ല വളല്ലേ
നമ്മള് വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ ഇട്ട കൊടുത്തിട്ട് അണ്ട്
ആഹ് ഇട്ട് എടുക്കും ആ പിന്നെ ഇവിടെ ചെറിയ മുളക് ത് തക്കാളി തായി് അങ്ങനത്തൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങരു ആ് മുളക് ന കായൊക്കെ ഉണ്ടാവാറുണ്ട് അ എടക്കടുക്ക പറിക്കുകയും മുളകൊക്കെണ്ട ക്കാളി ഇപ്പം ഉണങ്ങി പോയിണ്
ആ തക്കാളി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വടിപ്പകൂല
ആഹ തക്കാളിമ്മ കായ ഇണ്ടായിന
നിങ്ങള് അവിടെ എങ്ങനെ നല്ലോ ഉണ്ടാവുന്ന സ്ഥലാണോ നല്ല വെ
ആഹ നല്ല വെയിലും കാര്യങ്ങളൊക്കെ തട്ടും പിന്നെ ന നല്ല മണ് നല്ല മണ്ണ
ആ അങ്ങനെ ആകുമ്പോ പറ്റും ആ ഇതിപ്പോ ചെല സ്ഥലങ്ങളിൽ അത്ര നല്ല മണ്ണും ഉണ്ടാവൂല്ല വെയിലും തട്ടൂല്ല വെയിലു ആണല്ലോ അതിന് സൂര്യപ്രകാശം തട്ടുമ്പോളാണല്ലോ ആ നല്ലോണം ഉണ്ട്
വെയിലിൽ വെയിലിൽ തട്ടണ മാ പത്തായിട്ട് കുഴിച്ചിട്ടാൽ മതി
ശ ആ
ആ അ വെയിൽ വെയിൽ വേണം പിന്നെ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ ഭയങ്കര ചൂടല്ലേ
കുഴിച്ചിട്ടാല് നല്ല പണിയാവും
ആ ആവും നല്ലോണം വെള്ളം ഒഴിച്ചു കൊടു ണ്ടായി ഞങ്ങള് ഇപ്പ ഒന്നും രണ്ടു നേരം നനക്കും പതിനാല രാവിലെ ആയിട്ട് എന്നും
ആ അത്ങ്ങോട്ട് പിടിച്ച് കിട്ടണെങ്കിൽ ഈ വേനൽക്കേ നല്ല ബു
അപ്പോ ഉണങ്ങി പോവാനുള്ള ചാൻസും കൂടുതലാണ്
ആ എനിക്ക് തോന്നുന്ന ഈ സമയത്ത് നമ്മള് വെക്കാട്ടെല്ലാം കൊറച്ചടിലും മഴയൊക്കെ പെയ്തു തുടങ്ങു അ വെചാല് പെട്ടന്നങ്ങട്ട് പിടിച്ചോളൂലും
ആ മ മഴ തൊടങ്ങണ സമയതേക്കു വെച്ചാ മതി
അതിന്റെ മുന്നേ നമ്മള് എവിടുന്നൊ ക്കാണ് സാധനം വാങ്ങേണ്ടത് എന്തൊക്കെയാണ്ന്നുള്ളൊക്കെ ങ്ങനെ പ്ലാൻ ചെയ്ത് എടുത്ത് വെച്ചാമതി പിന്നെ ഇ ആ ഇതിനൊക്കെ നല്ല ആ
ഇവിടെ അടുത്ത് നഴ്സറി ഇണ്ട് അവിടന്നൊക്കെ മേടിച്ചു
ആഹ് ഇതിനൊക്കെ നല്ല പൈസാവോ ഓരോന്നിനും
ആ നമ്മള് ഓരോ തൈന്റെ ക്വാളി റ്റിക്കനുസരിച്ച് വെല ഇണ്ടാവും നമ്മളിപ്പം നല്ല തൈ വാങ്ങണെങ്കിൽ ഒരു ഏകദേശം അ അത ത്യാവശ്യം വെല വരും പിന്നെ നമ്മള് ഒരു മീഡിയം ഒരു തൈയൊക്കാണ് ക്വാളിറ്റീന്റെ കാര്യത്തിൽ വാങ്ങണെങ്ക ഒരു എണ്ണൂറ് അറുനൂറ് ആ റേഞ്ചിലൊക്കെ വരും
ഉം അങ്ങനത്തെഐ അങ്ങനത്തെ സാധനം കിട്ടും
ആഹ് കിട്ടും നമുക്ക് ഓരോത് തൈ ഓരോ ക്വാളിറ്റിയിലുള്ളതേ ക്കാര
ആഹ് നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മക്ക് സാധനങ്ങള് വാങ്ങിക്കാലേ
ആഹ്
നല്ല പൈസ കൊടുത്ത് വാങ്ങുമ്പോ അതിന്റേതായിട്ടുള്ള അത്ണ്ട്
ആഹ് ക്വാളിറ്റി ഇണ്ടാവും പിന്നെ നമ്മള് ഈ ബഡ്യ്ത തൈയല്ലേ പിന്നെ ഒരു എന്തായാലും തൈകൾക്കൊ ക്ക അഞ്ഞൂറിന്റെ മേലെ എന്തായാലും ഉണ്ടാവുംതൈന്
ആഹ് അങ്ങനത്തതിനൊക്കെല്ലേ
ആ
ചക്ക ചക്ക ഇണ്ടായിണോ ചക്ക
ചക്ക ഇണ്ടായിട്ടില്ല ചക്ക രണ്ട് വർഷം കൊണ്ട് കായ്ക്കണ ഒരു പ്ലാവാ വാങ്ങ്യത് അപ്പ അത് നട്ടിട്ടല്ലേള്ളൂ രണ്ട് വർഷായില്ല ഇതേപോലെ ഇമ്മന്റെ വീട്ടില് വാങ്ങീനിയായിന്ന രണ്ട് വർഷം കയ് കഴിഞ്ഞ കായ് പ്ലാവ് അപ്പ അയിന് നല്ല ശക്‌ ഒക്കെ ഉണ്ടാവേണ്ടെ നല്ല മധുരള്ള ചക്ക ചെറിയ ചക്കേക്കാരൻ
ഉം അതുമേ സംഭവം കൊറെ ചക്ക ഇണ്ടാവും അങ്ങനല്ലേ ചെറുത് വലുപ്പ ചെറുതായിരിക്കുംന്ന്
ഇഹ് ചെറുത് കരം പിന്നെ അത് വൈ കൊറെ വലിതാവുല്ലല്ലോ പിന്നെ ബഡ്യ്തതൈയാകുമ്പോ
ആആ അപ്പൊ അയ്ന് കൊറച്ച് കയും അ അത് ഇങ്ങനെ താങ്ങാനുള്ള ഇതൊക്കെ ഉണ്ടാവോ? ഞാൻ അതൊക്കെ ആലോചിക്കും. അങ്ങനെ കുറെ ചക്കയൊക്കെ ഉണ്ടാവും. ചെറിയ തെയ്ന്മ കാണ്
ഇണ്ടാവും വീട്ടിണ്ടായ ചക്കാമ്മന്റെ ഏ ഏറ്റവും മുകളായിട്ടരു ചക്ക ഉണ്ടായി. ചക്ക വലിയ ചക്കയല്ലല്ലോ അതാ ഉണ്ടാവുന്ന അത്ര വലപ്പുള്ള ചക്ക അല്ലല്ലോ. ഉണ്ടാവില്ലല്ലോ. ചെറിയ ചെറിയ ചക്കായിടെണ്ടാവ
ചെറി ചെറിയ ആ അപ്പൊ കപ്പാസിറ്റി ഒക്കെ ഉണ്ടാ വൂല്ലെ ആ ഞാൻ അങ്ങനെക്കെ വി വിചാരിക്കും കുറെ ചക്കന്നൊക്കെ പറിം
ആ ചക്ക നല്ലോം ഇണ്ടാവുമ്പ ആ എങ്ങനെ നിക്കാന്ന് ഞാനും ആദ്യ ഒക്കെ വിചാരിച്ചിനി പിന്നെ അയൊക്കെ കണ്ട
ചക്കച്ചൊള തോനെ ഇണ്ടാകോ? നല്ല രസ നല്ല ടെസ്റ്റാ ഞാൻ ഇതുവെരെ കഴിച്ച് ട്ടില്ല അത്.
ആഹ നല്ല ടെസ്റ്റ് ഇള്ള ചക്കെ നല്ല മധുരെയ്ക്കാരം നമ്മളെ ഈ തേൻ വരിക്ക ഇല്ലെ.
ആ തേൻ വരിക്കയാണ് ന്നൊക്കെ പറിം ഉം കേട്ട്ക്ക്ണ് അല്ലാതെ അ അറീലാ ഏ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടില്ല. ഉം ആ തേൻ വരിക്കെന്നെ അയിൽ കൂട്തലും വെർൽ തോന്ന്ണ്ലെ അയിന് എ എത്രയാണ് തയ്യിനൊക്കെ ആവാ.
അയിനൊരു എണ്ണൂറ്റി അൻമ്പെ ആ ററെയ്ഞ്ചിലൊക്കെവെരെയ്ക്കാരം
ആ അത്രയൊക്കെ ഇണ്ട് ലെ
ആ ഇവിടെ ഇപ്പപ്പാക്ക് നല്ല തയ്യിനെ പറ്റിട്ടൊക്കെ നല്ലോം അറിണോണ്ട് ഓല് നോക്കിട്ട് വാങ്ങും.
വാങ്ങിച്ചതാ ആ
അപ്പം നമ്മളാട്ടിം കൂട്തെൽ അറിണെ ഓ ഓൾക്ക് നല്ലോണ്ണം നോക്കി എടുക്കാറീല്ല
ആ എന്നാ നോക്കട്ടെ ഞാൻ ഏതായാലും ഇനി മഴയൊക്കെ പെയ്യുമ്പോ നോക്കാം അതാ നല്ലത്.
ആഹ് ഇപ്പൊ ഇപ്പൊ വെക്കണ്ട ഇപ്പ ഭയങ്കര. ചൂടല്ലേ. പിന്നെ നനക്കാനും. നല്ലോണം. നല്ലോ നോക്കേണ്ടി വരും. ഇപ്പ വെച്ച ചെ ഇപ്പം പിടിക്കോന്ന് അറി
അറിയില്ല എന്നായിക്കോട്ടെ ഞാൻ ങ്ങ വാങ്ങിക്കുമ്പോ ഒന്ന് കൂടി വിളിക്കണ്ട് ട്ടോ
ആഹ് ആയിക്കോട്ടെ
ഉം ശരി
ശരി